ഹലോ ഹലോ
ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ ആയി
എന്തെല്ലാ വർത്താനം
എന്താ നല്ലത് തന്നെ
സുഖന്നെ
സുഖാണ്.
ചായ കുടിച്ചോ?
ചായ കുടിക്കണ പതിവില്യ.
ഏഹ്
വൈകുന്നേരത്ത്
ഏഹ് അപ്പോ വൈകുന്നേരം ചായ കുടിക്കലില്ല. ഏഹ് ആരും കുടി ക്കൂലേ?
മ് മ് കുട്ടി ഞാനും കുട്യോളുള്ളെ കുട്ടികങ്ങള് കുടിക്കാറില്ല അങ്ങനെ.
ഏ
ഉം
പിന്നെന്തൊക്കെ മഴയിണ്ടോ?
മഴടൊരൂ ഊ വര്ണ് ണ്ട് ചെറുതായി ഒരു മൂടി പിടിച്ച കാലാവസ്ഥയാ.
ആഹ് ഇവ്ടെങ്ങ
മ് മ് മ് മ്
പിന്നെന്ത്‌ട്ട വർത്താനം?
പിന്നെന്താ? ഇപ്പള് വെക്കേഷനൊക്കെ ആയിട്ടിങ്ങനെ പോവ. ആഹ് ഉച്ചക്ക് ബിരിണിയായ്ന്നു.
ഇങ്ങളെങ്ങനെ ഇണ്ടാക്കല്?
ആയ് ഞാനോ ചിക്കം പൊരിച്ചിട്ട്ണ്ടാക്കും.
ആഹ് കുക്കർലാക്കയ്യ്?
കുക്കർല് ചോറ് മാത്രം കുക്കർല് ണ്ട് വെക്കും ചെലപ്പോ. അധികം വേറെ പാതർത്തിലാണ് വെക്കാ. ഉം ഇന്ന് കുക്കറിലാട്ടൊ വെച്ചത്. ഉം. ഉം.
പിന്നെന്തൊക്കെ?
പിന്നെന്താ വെക്കേഷ്നായിട്ട് എവിടെ പോവൊന്നും ചെയ്തിലേ?
ആഹ് ഞങ്ങള് പോയി വന്നതാ പൊ മെഞ്ഞാന്ന് ഇങ്ങളെവ്ടേം പോയിലേ?
ഉം ഞങ്ങളെവ്ടീം പോയി എവ്ടെ പോയത്
ഞങ്ങള് വയനാട് പോയത്
ആഹ് അയ്ശെരി അപ്പൊ എത്രോസാ മൂന്ന് എത്രീസ്തെ ട്രിപ്പെരുന്നു ആഹ് നേരെ രാവിലെ പോയിട്ടുണ്ടാവും ലെ പുലർച്ചെ ഉം ആഹ് അയ്ശരി ആ പെങ്ങനെ ഫാമിലിയാ
കസിൻസുവായിറ്റ് ഞങ്ങള് അഞ്ച് എട്ടാള് ഉം ലേഡീസ് മാത്രം വരോ
ആഹ് അ ശരി ആ അപ്പ എങ്ങനെ പോവാ. പോയത്.
ഇവിടുന്ന് ബസ് പിന്നെ അങ്ങോട്ടേക്ക് ബസ് കേറി. ആ ഇവിടുന്ന്. ടൗൺന്ന്. ഇങ്ങോട്ട് നേരിട്ട് ബസുണ്ടായിരിന്നു അവിടന്ന് ആ പിന്നെവിടുന്ന് ഓട്ടോക്ക്
ദുരെ ഉണ്ടോ നിങ്ങളവിടെക്ക്.
ആഹ് ദുരാ ആഹ് ദൂരാണ് ആ രണ്ട് മൂന്ന് മണിക്കൂർ എങ്ങനാലും. അതെ
അത് പോവാന്ല്ലേ ആഹ് ശ ശരി എന്നിട്ട് എവിടോക്കെ പോയി.
ആ ഞങ്ങൾ അവിടന്ന് എടേ പോയിട്ടൊന്നുല്ല ഞമ്മള് കാര്യയിട്ട് ഒന്ന് തണുപ്പ്‌ ഇവിടെ ചൂടല്ലേ. അപ്പൊന്ന് തണുപ്പ് . ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചു വല്ല സിമ്മിങ്പുളോക്കെ ഉള്ളടത്തിലേ നോക്കി നോക്കി.
ഉം ഉം ഉം ആ അ ശരി ആ ആഹ് അവിടെ എത്തി അവിടെ ഇപ്പോ ഈ ചൂടിന്റെ സമയത്ത് പോയിട്ട് ഒത്തിരി തണുപ്പുണ്ടാവോ അവിടല്ലെ.
ഞമ്മള് പോയടുത്ത് വല്യയ തണു പ്പൊന്നുല്ല.
ആഹ്
ഉം തണുപ്പന്നെ നമ്മള് ഇവിടെ. ചൂട് ആടെ തണുപ്പ് തന്നെയല്ലേ.
ആഹ് ആ ആഹ് അതെ അതെ അല്ല ഞാൻ പറഞ്ഞ് നമ്മള ഇബടെ ഭയങ്കര ചൂടുള്ള സമയത്തും അവടെ തണുത്ത കാലാവസ്ഥ തന്നേണോ? ആഹ് ആ. ആഹ് ശരി പിന്നേ അപ്പൊ ഇന്നിട്ട് ഫുഡ് ഒക്കെ ഫുഡ് ഒക്കെ കി ട്ടാനൊക്കെ ബുദ്ധിമുട്ടിയോ ഇപ്പോ
ഫുഡ്‌ ആഹ് രാവിലത്തെ ഫു ഡ്ണ്ട് ഉച്ചക്കത്തെ ഞമ്മളിണ്ടാക്കിട്ട് കൊണ്ടോയതാണ് രാത്രി പിന്നെ ഓരാടന്ന് ഓരത് ആ അറ് അടുത്തുള്ളായിരുന്നു ഓഡറ് ചെയ്തു തരും ഞമ്മള് പറ ഞ്ഞാല് ആഹ്‌ ഓ സ്റ്റല്ല റിസോർട്ട്
റിസോർട്ട് ആ ഓ ശരി ആഹ്‌ ആഹ്‌ ആ അയ് ശരി ആഹ്‌ അപ്പങ്ങനെ അപ്പ അവിടുന്ന് എന്ത്
നിങ്ങളെവിടേം പോയിട്ടൊന്നുല്ലേ റ്
ഇല്ല്യല്ല ഞങ്ങളെവിടെയും പോയിട്ടില്ല പിന്നെന്താ ഞങ്ങളങ്ങനെ അങ്ങനെ എപ്പഴും ട്രിപ്പ് പോവാറൊന്നൂല്ല
ആഹ്‌ ഇനീപ്പോ രാത്രിക്കെക്ക് ഈ ഉച്ചക്കത്തെ ഫുഡ്‌ തന്നെയാ
ആഹ് രാത്രിക്ക് . തന്നെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്താണ് ഏഹ്
എന്ത് എന്ത്
അപ്പോ അതല്ലേ. ക്കും അതില് വേറെ സ്പെഷ്യലായിട്ട് പിന്നെ ഉണ്ടാക്കുന്നില്ലേ. ആഹ് അല്ലാതെ ഒന്നല്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് രാത്രിക്ക് വേറെ ഫുഡ് ഉണ്ടാക്കാറാണോ- അ വേറെ ഫുഡ്-
അങ്ങനെ തന്നെ ആ ചോറ് - ത്രീ ആഹ- ഫുഡ് വേറെന്നന്നെ എല്ലാർക്കുംല്ല രണ്ട മൂന്നാൾക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പത്തി - ഇനി എന്തേലും വേണോ?
ആഹ ആഹ ആഹ അത് ശരി
ആ പിന്നെ രാവിലത്തെ കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതു എടുത്തു വെക്കും ആ കറി ഒന്നും ഇല്ലെങ്കി - ഉണ്ടാകും പത്തിരിയോ ചപപ്പാ ത്തിയോ ദോശയോ എന്തെങ്കി-
ആഹ ആഹ ആ അത് ശരി പിന്നെ- അങ്ങനണ്ടാക്കണ്ടാക്കൊക്കെ ചെയ്യൂും ത
നിങ്ങളന്തരാ ത്രി ഉണ്ടാകല്ഉണ്ടാ ക്കാണെങ്കില്
രാത്രി ഉണ്ടാക്കാണെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെലുക്കെ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ പൊറാട്ട വാങ്ങേ അങ്ങനെന്തങ്കിലുക്കെ ചെയ്യും. അല്ലാതെ- അരി എപ്പോഴെങ്കിലൊക്കെ- എപ്പള്ളൊന്നുണ്ടാക്കുന്നില്ല ചിലോ രുണ്ട് ഡെയിലി- വൈകുന്നേരത്ത് കടി കഴിക്ക്‌ ണോരുണ്ട്
ആഹ അതെ
ചോറ് ബാക്കിണ്ട്ന്നുണ്ടെങ്കിൽ രാത്രി ചോറ്ന്നെ കഴിക്ക്ക
ഏ
ആഹ
ആ ആഹ -ഇവിടെ ഹ് ആങ്ങളക്ക്‌ രാത്രി ചോറ് പറ്റില്ല എന്തെങ്കിലും കടിയെന്നേവാണം
ആ ആ ആ അത് ശരി അപ്പൊ പിന്നെ കടി ഉണ്ടാക്കണം.
എന്തെങ്കിലും കടി ഉണ്ടാക്കി കൊടുക്കും. പാത്തിരിയോ ദോശയോ അല്ലെ പിന്നെ ഉമ്മക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഉമ്മാക്ക് എന്തെങ്കിലും. ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഗോതമ്പിന്റെതായിട്ട് ഉണ്ടാക്കി. കൊടുക്കും
അപ്പ എല്ലാം ങ്ങള ഏരിയല് അങ്ങനെ ഉച്ചക്ക് രണ് നേരം ഫുഡ് ഇണ്ടാക്കണൊരു ഏരിയാണ് ചില ഭാഗത്താണ് ഇങ്ങനെ യാണല്ലോ വൈകുന്നേരത്ത് എന്തായാലും ചില ഭാഗത്തൊക്കെ രാ എന്താണ് വൈകുന്നേരായാല് വേറെ ഫുഡ് അ രാത്രിക്ക് വേറെ ഫുഡന്നെ ഉണ്ടാ
ഇവടെ അത് ഓരോത്തക്ക്പ്പം പറ്റാത്ത് പം ഷുഗറുള്ളോൾക്ക് ചോറ് പറ്റൂല്ലലോ രാത്രി ചോറന്നെ പറ്റൂലാ ലോ അങ്ങനെയൊക്കെ വരുമ്പോ ഇണ്ടാക്കാല്ലാണ്ട് ഇങ്ങനെ ഇന്ന്തെന്നെ വേണന്ന് നിർബന്ധല്ല പിന്നെ ഇത്താക്ക് ചോറധികം വ റ്റൂല രാത്രി ക്കക്കെന്തേലും ചായക്കടി ആ ന്നെ വേണം
ആ ആ ആ അത് ശരി
നമ്മള് പെൺകു ഉച്ചക്കൊന്നും കുഴപ്പൊന്നുല്ല ഉച്ചകൽത്തേണ്ടി ഉച്ചക്കത്തെ കഴിക്കും ഇനിയിപ്പ രാവിലത്തെ ചായേന്റെ കടിന്നെ ബാക് പിന്നെ അത് കഴിക്കും അങ്ങനെയാണ് അല്ലാതെ രാത്രി അങ്ങനെ സ്പെഷ്ലെന്നെ വേണെന്നൊന്നും നിർബന്ധന്നുല്ല വേറാർ
ആ ആ ആ അഹ് ശരി ഏ അവടെൻ രാവിലെ അങ്ങള് എല്ലതുംണ്ടാക്കും നമ്മള് ദോശ ഹേ പുട്ടോ വെള്ളപ്പോ പത്തിരിയോ ചപ്പാത്തിയോ എല്ലതും ഉണ്ടാക്കും നൂൽപുട്ടോ എല്ലതും ഉണ്ടാക്കും ഇന്നത്
അ അരി അര്ച്ചിട്ട് അല്ലെങ്കിലും മാവ് മസ് തല പൊടിവോ വാങ്ങുന്നതോ?
പൊടി വാങ്ങൂല ഏഹ് പൊടി വാങ്ങുല്ല. ഇവടെ ഞമ്മള് അരി അരച്ചിട്ട് അരിയും പിന്നെ തേങ്ങിമ് ചോറും ഈസ്റ്റും ഒക്കെ കൂടെ ചേർത്തിട്ട് അങ്ങ ആ അങ്ങനെ അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കു ഇറ്റ് കലക്കി വെക്കും
ആഹ്
ന്നിട്ട് പിന്നെ അത് നേരം വെള്ത്തിട്ട് ചുടും. അപ്പൊ പൂനൊ പൊങ്ങി വ ലെസ്ചേർക്കണത ഈസ്റ്റ്‌ കൂടുതലും ചേർക്കൂല രു നുള്ള് കൊറച്ച്
ആ നല്ലനന്നാവൂലേ അപ്പൊ
നന്നാവും പക്ഷെ ഈസ്റ്റ് കൂടി കഴിഞ്ഞാ അതിന്റെ ഒ ര് കുത്ത് ഉണ്ടാവൂല ഒരു സു ഒരു ഭയങ്കരായിട്ട് നമുക്കത് പറ്റൂലല്ലോ ഈസ്റ്റ് കൂ ഈസ് സ്റ്റ്‌ കൂടി കഴിഞ്ഞാ അതിന്റെ ഒരു ആ സ്വ രസം പോയില്ലേ
ഏ ഞമ്മള് ഉം അതെ അതെ പിന്നെ എന്തൊക്കെ വർത്താനം
പിന്നെന്താ വേറെപ്പൊ എന്താണ് അങ്ങനെക്കെ ഫുഡൊക്കെ ആ രീതിയിലൊക്കെണുച്ച- ഉച്ചക്ക് ഇതേ പോലെ ചോറോ ചോറോ മീൻ കറിയല്ലെങ്കി പച്ചക്കറിയോ ഓരോ സ്ഥലത്തിക്ക് ഓരോർത്തരോ ഓ ഓരോ സ്ഥലത്തിക്കും ഓരോ ഇത്ണ്ട് പിന്നെ അതേപോലെ ഓരോരുത്തർ പച്ചക്കറി കൂടുതല് കഴിക്കണോരി ണ്ട് മീന് കൂടുതല് കഴി ക്കണോരിണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസ ആഹ് ചെലർക്ക് എന്നും എറച്ചി വേണം ആ അതൊക്കെ ഓരോർ
പൊരിച്ചതും കരിച്ചതും ഇല്ലെങ്കി ചോറെറങ്ങാ പോലും അങ്ങനെ പോലെ ഞമക്ക് അങ്ങനത്തെ കൊഴപ്പൊന്നുല്ലട്ടോ എന്തായാലും തി ഉം
ആഹ് നമ്മളത് എന്തായാലും കയിക്കും പിന്നെത് വേണന്ന് നിർബ ഒന്നുല്യ ഇനിപ്പോ ഒന്നു ഇല്ലെങ്കില് പിന്നെ വെല്ല ചമ്മന്തി അത് പോ ഐറ്റംസ് ആണെങ്കിലും കൂട്ടിയിട്ടാണെങ്കിലും നമുക്ക്- ഇത്‌ ക ഓരോത്തർക്ക് ഓരോ ഏരിയ- ഒ അനുസരിച്ച് ഫുഡും വ്യത്യാസം ഉണ്ട്
അതെ ആഹ് ഓരോത്തക്ക് ഓരോ- അതല്ലേ
അതെ അതെ അതെ ഓരോത്തർക്കു ഓരോ അതു തന്നെ ഇനി ഫുഡ് ന്ന് അല്ല എല്ലാം അതുകൊണ്ട് പിന്നെ ജീവിതം തന്നെ ഓരോ- ഓരോ നാട് കുറച്ച് ചെലവ് കൂടു ഇതിലുള്ള ഒരു എത്ര - ക്യാഷ് കുറവാണെങ്കിലും നല്ല - ജീവി - ക്കുന്നവരും ഉണ്ട് ചെലവാക്കിട്ട് ജീവിക്കുന്നവരുണ്ട് പിന്നെ ഇള്ളതില് ഒതുങ്ങി ജീവി ക്ക്ണോര്ണ്ട് അതൊക്കെ ഓരോര്ത്തരുടെ ഏരിയക്കും അതേപോലെ ആൾക്കാരുടെ താല്പര്യത്തിനന്സരിച്ചിട്ട്ണ്ട് ഓരോ കാര്യം എല്ലതു അങ്ങത്തന്നെ ആ ആ ഞാന് അധികം ഗ്യാസന്നെ ഉപയോഗിക്കാറ് വെറക് അടുപ്പുണ്ട്ട്ടോ അധികം ഗ്യാസാണ് ഉപയോഗിക്ക ആ ഇവിടെ ഈ ഭാഗത്തൊക്കങ്ങനെ കിട്ട്ണണ്ട് ബുക്കയ്തിട്ട് ഒരു ഒരു രണ്ട് ഒരു ആഴ്ച്ചടെ ഉള്ളിലന്നെ ഇവിടെ കിട്ടി ഗ്യാസ് ആഹ് ഒരാഴ് ച്ച കഴിഞ്ഞപ്പതിനന്നെ ഇവിടെ ഗ്യാസ്
ഇവിടെക്കെന്നാ കിട്ടാ കൊറേ ബുദ്ധിമു ട്ടാ അത് കാരണം അടുപ്പന്നെ അധികം യൂസ് ചെയ്യുന്നു
ഏ ഇവിടെ കിട്ടി ഇവിടെ പിന്നെ വറ വെറെ ഉണ്ട്ട്ടോ
ആ
വെറകുണ്ട്. വെ വെറകിന് ഇവിടെ ബുദ്ധിമുട്ടൊന്നുല്ല ആഹ് അ പിന്നെ ഞാനും പിന്നെ ഇവടെ ആള് ഞാ കൊറവായ കാരണം നമ്മള് പിന്നെ അധികം ഗ്യാസാണ് ഉപയോഗിക്ക്ന്നെ പിന്നെ ക്ക‌ കുക്കറ്ല് ഉപയോഗിച്ചാ പിന്നെ നമ്മക്ക്
ആഹ് ചെലവും മ് അതെ അതെ ആഹ്
ആഹ് ചെലവ് കുറവ്ന്നല്ലേ ആഹ് അതെ അതെ അപ്പ അങ്ങനൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇനിയിപ്പോ കൂടുതല് ആള്ണ്ട് ന്ന്ണ്ടെങ്കിൽ നമുക്ക് വെറക് വേണേങ്കില് അങ്ങനെ ഉപയോഗിക്കാം. അതിനും കൊയപ്പില്ല അടുപ്പ് ഉപയോഗിക്കാ. ഞമ്മക്ക് ഞമ്മള് സൗകര്യത്തിന് അനുസരിച്ചിട്ട് നമ്മുക്ക് ചെയ്യാം ഏത് കാര്യവും ആഹ് അത്ര തന്നെ ഉള്ളു ഏല്ലാ എന്ത് കാര്യവും.
എന്ത്?
എല്ല ഏത് കാര്യം അവ് ഓരോരുത്തരുടെ സൗകര്യം പിന്നെ കിട്ടണ അതിനനുസരി ച്ചൊക്കെ ചെലവാ
ആഹ് അതെ അതെ.
ജീവിതരീതി എന്തും എങ്ങനെ മാറ്റം വരുത്താന്ന്.
ഉം
പിന്നെ എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാ.
ആഹ് ഓക്കെ ശെരി.